ആ എവിടെയാ? വിട്ടക്കിയാ
ആ കേൾക്കണ് കേൾക്കണ്
ആ എവിടെയാ?
എൻ്റെ മകനെ കെട്ടിപ്പടിച്ച് കിടക്കാ
ആണോ ഓ ടൈമായല്ലോ അല്ലേ
ആ സമയായി
ഇപ്പോൾ ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തെ നമ്മള് ഒരു യാത്ര ചെയ്യണെന്ന് പ്ലാൻ ചെയ്തില്ലായിരുന്നോ
ആ ആ ആ
പോവണ്ടേ
പോവണം എവിടെക്ക് പോവാനാ തീരുമാനം
അടുത്ത ആഴ്ചയാട്ടോ നമ്മള് പോവുന്നേ
അടുത്താഴ്ചല്ലേ
ആ ജയിച്ചു മാറ്റാൻ പറ്റില്ല ഊട്ടീല് പോവാം അവിടെ ആവുമ്പൊഴ് ഇപ്പൊ കാലാവസ്ഥ നല്ല അടി
തണുപ്പായിരിക്കുലേ
ആ തണുപ്പാണ് അതെ ഓവർ ഉണ്ടാവില്ല പിള്ളേരൊക്കെ കൂടെ ഇണ്ടാവല്ലോ അത് കാരണം ഓവറ് തണുപ്പ് ഉണ്ടാവില്ല
ഉം ഉം ഉം
ഒത്തിരി തവണയായി ഇങ്ങനെ പോവണംന്ന് പറഞ്ഞ് ഇരിക്കുന്ന് പക്ഷെ ഇത്തവണ മാറ്റാൻ പറ്റില്ല
ഉ ഉം എന്തായാലും പോവാം ഉം
അടുത്താഴ്ച്ചയിലാട്ടോ
മഴ ഒക്കെ പെയ്താല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തണുപ്പും കൂടും
എന്ത് തന്നെ പ്രോബ്ലം ആയാലും നമ്മൾ പോയിരിക്കണം ഇൻഷ അള്ളാ അങ്ങനെയല്ല ഇൻഷാ അല്ലാഹ് വേറെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം ഒന്നും മാറ്റി വെക്കാ എല്ലാം കൂടെ നമുക്കൊന്ന് സെറ്റ് ആയിട്ട്
ഉ ഉ ഉം മക്കൾക്കു ഒഴിവുള്ള ദിവസം നോക്കി പോവാ
അതെ സ്കൂള് മദ്രസ ഇതില് ഏതെങ്കിലും ഒന്നു എന്തായാലും പോകും
മദ്രസ എങ്ങനെ ആയാലും പോകും
ആ നമുക്ക് പോയിട്ട് അന്ന് തന്നെ വരാന്ന് വേണ്ട കേട്ടോ നമുക്ക് ഒരു ദിവസം അവിടെ നിൽക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആ രാവിലെ പോയി കഴിഞ്ഞാല് വൈകുന്നേരം വരെ അവിടെ ഉള്ള കാഴ്ചകളെല്ലാം കണ്ടു എല്ലാം കഴിഞ്ഞി ട്ടു വരുമ്പോഴേക്കും നമുക്ക് സംസാരിക്കാനുള്ള സമയോം നമുക്കൊന്നും കാണാനുള്ള സമയോം ഉണ്ടാവില്ല തിരിച്ച് വരുവല്ലേ ചെയ്യുന്നേ അത് കാരണം നമുക്ക് അന്ന് എന്ത് ചെയ്യാം
അവിടെ നിക്ക ഒ ശരി
ഞാൻ സിനോട് പറഞ്ഞിട്ട് അവിടെ റൂം എല്ലാം റെഡിയാക്കാം
ഉം ഉം ഉം ഉം
മുത്തിലെ
എങ്ങനെ
ആഹ് നമുക്ക് അവിടെ ഒരു ദിവസം എന്തായാലും നിന്നിട്ട് വരാം ഉം
ഉം
പിന്നെ പോകുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചായിരിക്കണോട്ടോ യാത്ര
ഒരുമിച്ച് പോവാം ആ
നിങ്ങള് വേറൊരു വാഹനത്തില് ഞങ്ങള് വേറൊരു വാഹനത്തില് അത് വേണ്ട
ഉം ഉം
ഒരുമിച്ചുള്ള യാത്രയാണ് ആ ഒരുമിച്ച് നമ്മള് സംസാരിച്ചോ ണ്ട് യാത്ര ചെയ്യുമ്പോ അ അതെ അല്ലാതെ ആ അല്ലാതെ വേണ്ട അതിനനുസരിച്ചിട്ടുള്ള ഒരു വാഹനം നമുക്ക്
ആഹ ആ ഉം ഉ ഉം മോൻക്ക് കുഴപ്പൊന്നും ഇണ്ടാവൂല ലേ ചെറിയ മോൻക്ക് ചെറുതല്ലേ
ച്ചും ആയില്ലേ രണ്ട് വയസ്സായില്ലേ രണ്ട് വയസായല്ലേ അതാണ് പിള്ളേർക്ക് പറ്റിയ കാലാവസ്ഥയാണ് ഓവറ് തണുപ്പില്ലല്ലോ പാകമായ മിതമായ രീതിയിലുള്ളതേ ഉണ്ടാവും
ഉം ഉം
അത് കാരണം കുഴപ്പല്ല പിന്നെ ഭക്ഷണം നമുക്ക് ഉം കൊണ്ടുപോവാം
ഉം
മോണിങ്ങിന് രാവിലെയുള്ള ഭക്ഷണം ഉച്ചക്കുള്ള ഭക്ഷണം കൊണ്ടു പോവാം
ഉം ഉം രാത്രി അവിടന്ന് എവ്ട്ന്നേം കഴിക്കും
ആഹ അതെ എന്താന്ന് വെച്ചാ നമുക്ക് നമ്മുടെ നാട് വിട്ട കഴിഞ്ഞാല് പിന്നെ അവിടെയുള്ള ഭക്ഷണൊന്നും നമുക്ക് രുചികരായിട്ട് ഉണ്ടാവില്ല അത് കാരണം നമുക്ക് രണ്ട് സമയത്തിലുള്ളത് നമുക്ക് കൊണ്ടുപോവാം
അന്ന് അവിടത്തെ ഭക്ഷണം കഴിച്ചിട്ടാ
അതെ ആപ്പക്ക് എന്താ എടുക്കണ്ടേ ഉം രാവിലെയുള്ള പ്രഭാതത്തിലുള്ള ഭക്ഷണാണോ ഉച്ചക്കുള്ള ഭക്ഷണം ആണോ ഏതാ
ഉച്ചത്തേക്ക്ള്ളത് ട് ഉച്ചത്തേക്ക്ള്ളത്‌ട്ക്കാ ഞാന്. ങ്ങള് രാവിൽതേക്ക് ള്ളതെടുത്തോളൂ
ആഹ അതെ അതെ അത് ഞാൻ എടുക്കാം പി എനിക്ക് ഉ ബിരിയാണി ഒന്നും പറ്റില്ലട്ടോ ബിരിയാണി വേണ്ടാട്ടോ എനിക്ക്
ബിര്യേണി പറ്റൂലാ?
അയ്ക്കും പക്ഷേ ഇഷ്ടത്തോടു കൂടി കഴിക്കില്ല. എനിക്ക് സാധാ റൈസ് മതി സാധാ ചോറും
ഉം കൂട്ടാനൊക്കെ എന്താ വാണ്ട്യേ
മീൻ കറിയും പിന്നെ പാവക്ക തോരനും ഉണ്ടായ്ക്കോട്ടെ
ഏത് മീനാ ഇഷ്ടം ആഹ
നല്ല നാടൻ മത്തി നാടൻ മത്തിക്ക് പകരം വെക്കാൻ വേറൊന്നുല്ലല്ലോ അല്ല പിള്ളേർക്ക് ബിരിയാണിയോ മന്തിയോ ആയിക്കോട്ടെ
ആഹ ആ് ആഹ ആഹ് ആഹ കുട്ടികൾക്ക് മന്തിയോ അങ്ങനേ തിലൊക്കെ
ആഹ അതെ അവർക്ക് ഉം നാടൻ ഫുഡിനോടധികം
ഉം ഇഷ്ടണ്ടാവൂല. പോകുമ്പോഴല്ലേ അവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്- ക്കാൻ പറ്റുള്ളൂ
അതെ അതെ അതെ ഈ വീട്ടില് വേറെ പിള്ളേര് ഉണ്ടെങ്കില് അവരേം കൂടെ ചേർക്കാട്ടോ. ഇവരെ കൂടെ കളിക്കാനൊക്കെ ആളാവൊല്ലോ അവര് തന്നേ ഉള്ളൂല്ലേ ആ
പിന്നെ വസ്ത്രം എന്തെങ്കിലും എടുക്കേണ്ടി വരോ മ്മ് മാറ്റാന് വസ്ത്രം എന്തേ എടുക്കേണ്ടി വരുയാക്കും
വേണം തീർച്ചയായിട്ടും വേണം നമുക്കിവിടെ പൂളിലൊക്കെ ഇറങ്ങണ്ടേ ഞ ഒന്നും മിസ്ചെയ്യാൻ പാടില്ല
ഏ നീന്താനൊക്കെ ഇറങ്ങിയാ പനി പനി പനിപിടിച്ചു വരോ
പനിന്റെ നോക്കണ്ട നമ്മളൊരു യാത്രക്ക് പോകുമ്പം നമ്മള്
നമ്മൾ ഹെ നമ്മള് എന്താ പറയാ എല്ലാം നമ്മൾ ആവേശത്തോട് കൂടി കഴിഞ്ഞിട്ട് വേണം വരാനായിട്ട് ഒ ന്നും കുറക്കാൻ പടില്ല. പിന്നെ വരുന്ന പനി ഇതൊക്കെ ജലദോഷം അത് പിന്നെ വീട്ടിലിരുന്ന് നമുക്ക് പതിയെ മാറ്റിയെടുക്കാം
വീട്ടിൽ നരിച്ച് കുളി ക്കേണ്ടി വരും പനിയൊക്കെ ഉം ഉം
പീയെ ഉള്ളൂ നമ്മ
എ എ ഏ ഞാൻ പറഞ്ഞു ഇങ്ങള് കൊറേ മുന്നേ കൊടൈക്കനാലിൽ പോയിട്ടുണ്ടായിരുന്ന അന്ന് അവിടെ പോയിട്ട് പുറത്തുനിന്ന് ഭക്ഷണം ഒന്നും റെഡി ആയില്ല ശരിയായി ഒന്നും ശരിയായില്ല
അവിടുത്തെ ഫുഡ് ഒന്നും ഇഷ്ടപ്പെട്
ഉം ചോറൊന്നും ശരിയായില്ല
ഉം ഉം
കൂട്ടാനൊന്നു
കൊഴപ്പല്ല അതിനാണ് നമ്മൾ വീട്ടിന്നു തയ്യാറാക്കി കൊണ്ട് പോവുന്നെ പിന്നെ ഇടെ അവിടുന്ന് കഴിക്കേണ്ടി വരും എന്നാലും നമുക്ക് അവിടെയുള്ള ഭക്ഷ ണത്തിന്റെ രുചിയും കൂടെ അഴിയാലോ
അച്ഛാ അവിടുന്നാക്കാ വൈക്ത്തെ ചായ അതിലേക്ക് കടിയൊക്കെ പൊർ ആവുന്നെ
അതെ അതെ ഭക്ഷണങ്ങൾ അവിടുന്ന് ഓരോരോ സ്‌ സ്ഥലത്ത്ന്ന് ഭക്ഷണ രീതികള് അത് തെല്ലാം നമ്മള് ഒന്നസ്വദിക്കേണ്ടതുണ്ടല്ലോ
ദിവസം ഏതായാലും നിങ്ങള് അപ്പൊ പറയ്
ആ അടുത്തെ നമ്മളിന്ന് അടുത്താഴ്ച. വ്യായാഴ്ച്ചാന്ന് പറഞ്ഞപ്പൊ ആയില്ലേ. രണ്ടു ദിവസം കഴിഞ്ഞാല് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഞാനും ഇക്കയും കൂടെ ഒരു ദിവ സങ്ങോട്ടേക് വരാ അതിനു മുന്പേ ആയിട്ട്. നമുക്ക് ഇരുന്നൊന്നിറ്റ് ഇരുന്നിട്ട് സംസാരിക്കാം പോവുന്നതിനെ കുടിച്ചിട്ട് സംസാരിക്കാം
ആ ആ ആ അതാ നല്ലത്
ആ അതെ ഫോണിലൂടെ നമുക്ക് എത്ര കാര്യങ്ങൾ പറയാൻ കഴിയും
ആ
ആ ഉം ഉം സംസാരിച്ച് ശരിയാക്കാലോ
ഒരിക്കലും കൂടെ ഒന്ന് വരണന്നാല്
ഉം പക്ഷെ നമ്മൾ ഇതിന്റെ മുൻബൊര് യാത്ര ചെയ്തിരുന്നു അത് നമ്മള് നിന്നില്ല അന്ന്. അത് കാരണം നമുക്ക് നന്നായിട്ട് പിന്നെ വിഷമായിരുന്നു. അന്ന് നമ്മള് പറഞ്ഞു പിന്നെ ഒരു ദിവസം നമുക്ക് നിന്നാ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ണ്ടായിരുന്നു. അല്ലെ അത്പോലാവര്ത്. ഇല്ലല്ല പരാതിണ്ടാവാനേ പാടില്ല. ഉം
പിന്നാ
ഞാന് ഫോണിലേക്ക് നോക്കായിരുന്നു പിള്ളാരെ ഒറക്കാറായോ സമയം ഒത്തിരി ആ ആയോ എന്ന് ള്ള അപ്പഴ് ആഹ ഇന്ന് വൈകി ന്ത്‌ന് വൈകി പെട്ടെന്നല്ലേ നമ്മളെ ഈ യാത്രയുടെ കാര്യൊക്ക ഒന്ന് ആലോചിച്ച എടുത്തേ
അഹ് ആഹ്
പ്പീ കാര്യം നമ്മള് നേരത്തെ ഒന്ന് മനസ്സിലാക്കി വെച്ചാല് അതിനനുസരിച്ച് തയ്യാറെടുപ്പ് നടത്താല്ലോ.
അണോ ഏതായാലും ഉഷാറാക്കാം.
അതെ അതെ എഹ് ഉം നമ്മള് പോകുന്ന യാത്രയില്. നമ്മൾ എന്ത് ചെയ്യണം ക്യാഷ് ഒരാളെ എടുത്താ മതിട്ടോ.
ആഹ്
ക്യാഷ് ഒരാള എടുക്ക ഒരാള എടുത്തന് ശേഷം ആഹ് രണ്ട് പേരും കൂടെ ഉം ചേർന്നിട്ട എടുക്കണ്ട ഒരാള എടുത്തയ്ന് ശേഷം തിരിച്ച് വരുവല്ലോ തിരിച്ച് വന്നിട്ട് നമുക്ക് എന്തിട്ട് ആഹ് എത്രയാണോ ഒര നമുക്ക് ചിലവ് വന്നത് അത് നമുക്ക് പകുതി പകുതിയായിട്ട് എടുക്കാം.
ആഹ് ആഹ് അങ്ങനെക്ക അതാകുമ്പോ ബുദ്ധിമുട്ടില്ല.
ഇല്ല ഇല്ല അല്ലെങ്കില് ഒഹ് ഓ ആഹ് നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഇത് കിട്ടത്തില്ല അങ്ങനെ ആവുമ്പോഴ രണ്ടു പേരും കുടെ എടുക്കുന്ന സമയത്തേ ശരിയായ ഒരു രീതി കിട്ടത്തില്ല ആഹ് അത് നമുക്കങ്ങനെ അഹ്
ഉം ഉം
മശൊക്കെ ഒക്കെല്ലേ. ഓക്കെല്ലേ ശരിയെല്ലേ ഉപ്പിച്ചി ഉമ്മച്ചിം സമ്മതിക്കത്തില്ലെ?
ആഹ് സമ്മതിക്കു സമ്മതിക്കു അവർക്ക് അങ്ങത്തെ പ്രശ്നൊന്ന്ല്ല. പോവ്ണൊക്കെ ഇഷ്ടാണ്.
ആഹ് ക്കെ പറഞ്ഞ് വിടാന് ഇഷ്ടാണ്
ഉം ഉം
ഉം അതെ
അങ്ങനൊക്കെ ത ല്ല കാണൊള്ളൂ
ആഹ് അതെ അതൊന്നും നല്ല കാര്യ ഉം
കുട്ടി പോണന്ന് കൊറെ ആയിട്ട്.
അതെ അതെ ആഹ് ഞാ പറഞ്ഞ പോലെ. നമ്മളെ കാര്യങ്ങള് പറഞ്ഞ പോലെ എല്ലാം. തരിയായിട്ട് ഇരിക്കട്ടെ. ഞാനും ഇക്കെകൂടെ അങ്ങോട്ടേക്ക് വരുന്ന്ണ്ട്. വെരുന്ന സമയം പറയ. ഭക്ഷണം എല്ലാം റെഡിയാക്കി വെക്കണോട്ടോ.
ആഹ് ശെരി
ശെരിയേ ഞാൻ വിളിക്കാവേട്ടോ.
ശെരി ശെരി ശെരി ഉം വരണ ദിവസം പറയണേ.
ഉ
ശ